അവിടെ മഴയാണോ
ഇല്ലില്ല മഴയില്ല എടക്ക് കട്ടാവുന്നതാ
ആഹ് ആഹ് ഇവിടെയങ്ങനെയാ എടക്ക് പ്രശ്നങ്ങളൊക്കെയ്ണ്ടാവും രാവിലെ ഇഡലി ഇഡലി ആഹ് ഇഡലി സാമ്പാർ ഇഡലി സാമ്പാറും പിന്നെ ചിക്കനുണ്ട് എനിക്ക് സാമ്പാറിനേക്കാളുഇഷ്ടം ചി ക്കൻ കൂട്ടി കഴിക്കുന്ന
അതെ ചമ്മൻ ഇഡ സാമ്പാറിന്റൂടെ ങ്ങനെ ചമ്മന്തിയുണ്ടേ നല്ലയാ ഇഡലിക്കേ
ആഹ് അത് ഇവിടുത്തെ എന്റെ മകൾക്ക് ചമ്മന്തി ഇഷ്ടഅല്ലേ
ആണോ
ആഹ് അതുകൊണ്ട് സാമ്പാർ തന്നെ വേണം
വീട്ടിലാട്ടു അതോ മില്ലി കൊണ്ടുപോയാട്ടുഓ മാവ്
വീട്ടിൽ വീട്ടിതന്നെ ആഹ് നമ്മള് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് ഉഴുന്നും പച്ചരി
ആഹ് ആഹ് ആഹ് ഞങ്ങളിവിടെ
മയം കിട്ടും
ആഹ് ഞങ്ങളിവിടെ കൊറച്ച് തോനെ ഇട്ടേച്ച് മില്ലിക്കൊണ്ടാട്ടിക്കും അതാ മ്പൊ രണ്ട്മൂന്ന് ദിവസത്തേക്കെടുക്കാം ആദ്യദിവസം ദോ ഇഡലിയെട്ക്കും ആരച്ചോണ്ട് വരും പിന്നെ ഉഴ്ന്ന് വീട്ടിലരക്കും ഇഡലിക്കോ ദോശക്കോ ആണെങ്ങ
അതിലൊക്കെ നല്ലത് നമ്മളൊരു രണ്ട്മൂന്ന് നാഴി പ ച്ചരിം ഒരു നാഴി ഉഴുന്നും വെള്ളത്തിലിടണം രാവിലെ അന്നിട്ട് പിന്നത് വൈകി
പ്പം അത്രയും സോഫ്റ്റ് കിട്ടില്ല നമ്മള് വീട്ടിലരിക്കുന്നതെങ്ങനെയാ ട്രിക്ക് വല്ലോം ഉണ്ടേ പറഞ്ഞ്താ
അതിന് ഉഴ്ന്നേറെ എട്ത്താ മതി ഒരു മൂന്ന് നാഴി പച്ചരിയെട്ത്താ ഒരു നാഴി ഉഴുന്നെട്ക്കണം ഒറ്റ നാഴി
ആണോ ഉം
ഇപ്പൊ ഉഴന്നൊരു നാഴിയെട്ത്താ അതിന്റെ എരട്ടിയെട്ക്കണം പച്ചരി മനസ്സിലായോ
ചോറ്ത്തെ ചോറ് ചേർക്കോ
ആഹ് ചോറ് ചേർക്കും അരക്കുമ്പ ശകലം ഒരു ഒരു തവി ചോറും ചേർക്കും
ആണാ
അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ നല്ല മയം കിട്ടും. തേങ്ങയൊന്നു ഇല്ലേ ഇഡലിക്കോ? അത് പാലപ്പം പാലപ്പം.
ആഹ് പാലപ്പം
പാലപ്പത്തിന് പച്ചരിയും തേങ്ങയും ഈസ്റ്റും ചോറും. ഉ അതെല്ലാം ഞങ്ങള് പച്ചരി നമ്മുക്ക് ഇവിടുന്ന്. അല്ല ഇന്നലെ വാങ്ങിയതാണേ. അപ്പൊ അത് പകുതി ഇന്നല്ലെ കറി വെച്ച് പകുതി ഇന്ന് കറി വെച്ച്.
ആഹ് ആഹ് വറ്ത്തില്ലേ? വറ്ത്തിട്ട് കറി വെച്ച ആഹ് ആഹ് ആ
ത്തിട്ട് നമ്മൾ ആ എണ്ണക്കകത്തോട്ട് തന്നെ കടുകൊക്കെ പൊട്ടിച്ച് സവോള വഴറ്റി പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും
ഉം അപ്പൊ കൊറച്ചുടെ ടേസ്റ്റ് കിട്ടുംല്ലേ ആ എണ്ണക്കകത്തെ എണ്ണ
എണ്ണ ഏറെ ചേർത്ത എല്ലാ കറിക്കും നല്ലാണെ പക്ഷെ അത് നാണ് നമുക്ക് ആ അതെ അതെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും
അതെ
ഉം ഇവിടെ എല്ലാർക്കും ടേസ്റ്റ് വേണം
ആഹ്
ഉം എണ്ണ എത്ര ഒഴിച്ചാലും കൊഴപ്പില്ലെന്നും പറഞ് ഉം ഞാനും എന്റെ കൊച്ചും ഡീസെന്റ കൊറച്ചേ ഉള്ളൂ അവരെന്തു വേണേ ആയിക്കോട്ടെ അവർക്ക് വെച്ചു ആഹ്
വയിട്ടത്തേക്ക് എന്തുവാ അമ്മൊ യൊക്കെ ഇവിടൊണ്ട്
ആ വൈട്ടത്തേക്ക് എന്താ ഈ ചപ്പാത്തി ഞങ്ങക്കൊക്കെ നല്ല വണ്ണം ഉള്ള ആൾക്കാരാ ആ ചായ കുടിക്കാറുണ്ട് അത് കുഞ്ഞിന് വൈകുന്നേരം പാല് ചായ ആ ഞങ്ങള് കാപ്പി കുടിക്കാറില്ല
ആഹ് എനിക്ക് കാപ്പിയ ഭയങ്കര ഇഷ്ടം
ആഹ് കാപ്പി കുടിക്കുന്നവർക്ക് ഇല്ലാതെ പറ്റില്ലാന്നാണല്ലോ
ആഹ് ഞാൻ ഇങ്ങനെ കുടിച്ച് ശീലിച്ചിട്ടില്ല ഇങ്ങനെ തലവേദന അങ്ങനെ വല്ലോം വരുമ്പ കുടിക്കും അല്ലാതെ തോന്നണം തോന്ന് മ്പ കുടികും തലവേദന വരുവ ചായ കുടികുമ്പേ
ഇല്ല എനിക്ക് അങ്ങനെയൊന്നുല്ല എനിക്ക് വൈകുന്നേരം ചായ ഇച്ചിരി കിട്ടിയാ നല്ലത് അല്ലാ നിർബന്ധം ഒന്നുല്ല
ആ ഞങ്ങളുടെ അമ്മയ്ക്ക് അങ്ങന തലവേദന വരും ചായ കുടിച്ച്
ആ ചിലർക്ക് അങ്ങനാണെ അത് അങ്ങന കണ്ടിന്യൂസ് ആയിട്ട് കൂടിച്ചോണ്ടിരി കുന്ന വർക്കെ ഇല്ലാതെ പറ്റത്തില്ല ഉം അമ്മയൊക്കെ എന്ത്യേ
ഉമ്മയൊക്കെ ഇവിടെ ഉണ്ട് ചോറ് കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നു
ഉം എവിടെയെങ്കിലും ജോലിക്ക് പോന്നുന്നുണ്ടോ?
ആഹ് ലോട്ടറി കടയുണ്ട് അമ്മയ്ക്ക്
അമ്മ ആഹ് ആഹ് എന്റെ അമ്മ എന്റെ അമ്മയ്ക്കല്ല അമ്മായിയമ്മയ്ക്ക് ലോട്ടറിക്കടയാ
ആണോ എവിടാ
അത് ഞങ്ങടെ ഇവിടെ അടുത്ത് തന്നെ കവലയിലാണേ അപ്പൊ അത് അവ അവിടെ ഈ മുറുക്കാനും പിന്നെ അതുപോലെ ഈ നാരങ്ങ വെള്ളം അങ്ങനെയൊക്കെ ഇല്ലേ വെള്ളം ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാം കൂടെ
ഞങ്ങൾക്ക് ഇവിടെ കടയുണ്ട് ഈ പല ചെരക്ക്കട പിന്നെ മുട്ടായി അങ്ങനെയൊക്കെയ ഉള്ള ഹലോ ഹലോ ഞങ്ങക്ക് പിന്നെ പല ചെരക്ക് ഇങ്ങനെ മുട്ടായി അങ്ങനെയൊക്കെയുള്ള കടയുണ്ട് ഇവിടെ അച്ചാമൂട്ടി ആ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ